ഹലോ
ആഹ് ഹലോ
കേക്കാമോ
ഓഹ് കേക്കാം പറഞ്ഞോ
ആഹ് മഴയൊക്കെ ഉണ്ടോ അവ്ടെ
ഓഹ് ഇപ്പൊ മഴയില്ല നേര്ത്തൊക്കെ മഴയുണ്ടായിരുന്നു ചാറ്റൽ മഴ
ആഹ് ആഹ്
ഇപ്പ കാറ്റ് കാ ചെറുതായിട്ടുള്ള കാറ്റ്
ആഹ് നിങ്ങടെ അവ്ടെ ആട് വളർത്തല് അങ്ങനെ കൃഷിയൊക്കെ ഉണ്ടന്ന് കേട്ടായിര്ന്നല്ലോ
ഓഹ് നമ്മള ഇവിടെ കൃഷിയുണ്ട് ആടിനെക്കെ വ ഇത്രീം വർഷം കൊണ്ടുണ്ടല്ലേ ആട്
ആഹ് തോ തോനെ ഇടണ്ടാ
ആഹ് കൊറസാടുണ്ട് കൊറസ് നമ്മള് ആട് കൃഷിയൊക്കെ ലാഭവല്ലേ ന്നാലും പിന്നെ കൊർച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അഅ് നോക്കുന്നതന്നെ കൊള്ളാം പക്ഷെ നല്ല സമയം പോവും നല്ല രസമാണ് അറ്റങ്ങളുടെ കളിയും ചരിയും കാണാനും
അപ്പൊ ആട് കൃഷി ലാഭമാണല്ലേ
ആഹ് ആട് കൃഷി ലാഭമാണ്
ആഹ് അയിനെന്തൊക്കെ കൊടുക്ക്ന്ന എന്തെക്കെയാ
അതിന് റേഷനരിയോ റേഷനരി വാങ്ങിച്ച് ചോറ് വേവിച്ച് പിണാക്ക് കപ്പലണ്ടി പിണാക്ക് പിന്നെ കപ്പണ്ടി പിണ്ണാക്കല്ല മറ്റത് താ ഏ് മറന്നു പോയല്ലെ ഓഹ് പിണ്ണാക്ക് തേങ്ങ തവിടല്ല മറ്റേ വേറൊരു പിണ്ണാതവിട്നെ പോലത്തെരു പിണ്ണാ പില്ലറ്റ് ആഹ് പില്ലറ്റും തേങ്ങാ പിണ്ണാക്കും ചോറും പിന്നെ നമ്മൾടെ വേവിക്ക്ന്ന ഭക്ഷണങ്ങളൊക്ക് അധികം വരുമ്പോ അങ്ങനെ കൊടുക്കും പിന്നെ പ്ലാവല പുല്ല് തീറ്റ അങ്ങനെയെല്ലാം കൊടുക്കും
സാധാ ആടാണോ നമ്മളെ സാധാരണ ആടാണോ
ആണ് സാധാ ന്നാണ് സാധാ ആടാണ്
ആഹ് വേറെ ആട്ടിനെ വളർത്തിയിട്ടുണ്ടോ വേറെ ഇനത്തിലെ ആട്ടിനെ
ഇല്ല നമ്മൾ സാധാ ആടിനെ വളർത്തീട്ടൊള്ളൂ നമ്മളെ വീട്ടില് മുമ്പൊക്കെ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ വ വയ്യ വയ്യാത്തോണ്ടൊക്കെ കൊടുത്ത് പിന്നെ അതിന് ശേഷം നമ്മൾ ഞാൻ വീ റ്റ്‌വന്ന് വേ വേറെര് താമസത്തിന് വന്നപ്പം ആട്നെ വാങ്ങി അത് വളർത്തിയതാണ് അതിന്റെ പിരുക്കളായിരുന്നു ആട്ടും പാല് ആവശ്യക്കാര് വരിയാണെങ്കിൽ കൊടുക്കും പക്ഷെ നമ്മള് എടുക്കൂല കുട്ടീനെ കുടുപ്പിക്കും
ആഹ് ആഹ് ആഹ്
ആവശ്യക്കാർ വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കും കൊടുത്തി ട്ടുണ്ട് നമ്മള് കൊടുക്കും കൊടുത്തിട്ടുണ്ട്
ഈ പുല്ലൊന്നും കൊടുക്കണ്ടേ ആട്ടിന്
ആഹ് പുല്ല് കൊടുക്കും തീ ഇപ്പം പ്ലാവില കൊടുക്കും അത് കഴിക്കുന്ന പോലൊക്കെ കൊടുക്കും നമ്മള് പിന്നെ അത് പിന്നെ കൊടുക്കാതെ പറ്റീല്ലല്ലോ
ആഹ് ജംനാപാരി അങ്ങനത്തെ ആടൊന്നും ഇല്ലായിരുന്നോ
ഇല്ല അങ്ങനത്തെ നമ്മള് മലബാറി ആടാണ് നാടൻ ആടാണ് ഉം അപ്പം അതി അതിന് പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരത്തില്ല
ആഹ് ജംനാപാരിക്കൊക്കെ ആണെന്ന് തോന്നണു വലിയ ചെവിയൊക്കെ ഉള്ളതല്ലേ
ഉം പക്ഷെ അത് നമ്മളെ ആടൊക്കെ വലിയ ചെവിയുള്ള ആടാണെങ്കിലും ജംനാപാരി അല്ല
ആഹ് ചെലര് പറയും അതിന്റെയൊക്കെ രൂപമൊക്കെ ഉണ്ടെന്നു പറയും
ആഹ് ആഹ് ആഹ് ആഹ് വേറെ
നല്ല രസാ
വേറെ ആട്ടിനെ ഒന്നും വളത്തിയിട്ടില്ലേ
ഇല്ല വേറെ ഈ നമ്മളെ ഈ നാടിനെ ആടിനെ ഇല്ലാത്ത രൂപത്തിലും വേറെ സൈസുള്ള ആടിനെയൊന്നും വളർത്തിയിട്ടില്ല നമ്മള്
പിന്നെ കോഴികളൊക്കെ ഉണ്ടായിരുന്നു അത് പിള്ളേർക്ക് ഇഷ്ടമല്ലാത്ത കൊണ്ട് അത് പിന്നെ
കോഴിക്കൃഷി നിർത്തി ആഹ്
ഉം കോഴികളൊക്കെ ഉണ്ടായിരുന്ന്
താറാവിനെയൊന്നും കൃഷി ചെയ്തിട്ടില്ല വളർത്തിയിട്ടില്ല
ഇല്ല നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു താറാവിന്റതും കോഴിയും വീട്ടിലിപ്പോഴും ഉണ്ട് താറാവും ആടൊക്കെ
ആഹ് ആഹ് ആഹ്
ഇപ്പ അതിന്റെ മുട്ടയൊക്കെ നമ്മൾ നമുക്ക് ഈ നാടൻ മുട്ട അത്ര ഇഷ്ടമല്ല
ആഹ് ആഹ് ആഹ്
നമുക്ക് ഈ മറ്റേതില്ലേ വെള്ള മുട്ടയില്ലേ അതാണ് ന
ഓ ചില ആൾക്കാരൊന്നും നാടൻ മുട്ട കഴിക്കത്തില്ല
ആഹ് അപ്പോ അത് നമ്മള് ആ കൊടുത്തിട്ട് ചിലപ്പോ കഴിക്കുന്നവര് എല്ലവരും വീട്ടില് എല്ലാവരും കഴി
ആഹ് ആഹ് ആഹ്
അങ്ങനെയൊക്കെ ആണ് ന പക്ഷെ ആ നല്ല സമയം പോകൂടി നമുക്ക്
ആഹ് പിന്നെ അല്ലാണ്ട് പച്ചക്കറി കൃഷിയാ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല
ഒണ്ട് ഒണ്ട് കൃഷികളൊക്കെ ഉണ്ട് പിന്നെ ആടിനെയൊക്കെ വളർത്തുമ്പൊ അതൊരു പാടന്ന് വളർത്താം പറ്റൂലങ്കിലും ഉണ്ട്
ആഹ് പച്ചക്കൃഷി കൃഷിയൊക്കെ ഉണ്ടെങ്കില് നമുക്ക് ഈ ആട്ടിന്റെ വേസ്റ്റൊക്കെ കൊണ്ട് പച്ചക്കറിക്കൊക്കെ ഇട്ട് കൊടുക്കാലോ അത് പോലെ വളം ആവൂല്ലോ
അതൊക്കെ വളം തന്നെയാണ് പക്ഷെ നല്ല വളങ്ങളാ ഇഷ്ടംപോലെ വളം കിട്ടുവല്ലോ ആടൊക്കെ ശരിക്കുള്ളത് കൊണ്ട്
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ നമുക്ക് പറ്റില്ലെങ്കിൽ വേറെ സഹായിക്കത്തി സഹായത്തിനൊക്കെ ആൾക്കാാര് വരും നോക്കാന് നമ്മളെ കൊണ്ട് വയ്യ പറ്റാത്ത അവസ്‌ അതുപോണക്കു ആവുമ്പോഴ് അസുഖങ്ങളോല്ല കാര്യങ്ങളും ആകുമ്പോഴത്തേക്കുക്കെ
ആ പച്ചക്കറി കൃഷി എന്രൊക്കെ ഉണ്ട്
പച്ചക്കറി പച്ചമുളക് പിന്നെ വഴുതനങ്ങ പിന്നെ പ പഴുതനങ്ങ പാവി പവി ഒക്കെയല്ല തക്കാളി പിന്നെ കത്തിരിക്ക
പയറൊന്നുമില്ലേ
പടവലം, പയറ് പിന്നാ ഈ കോവയ്ക്ക അങ്ങനത്തെ കൊറേ പയ ചക്ക ആഹ് ത തണ്ണിമത്തൻ അത് മറന്നു പോയി തണ്ണിമത്തനൊക്കെ പിടിച്ച് തണ്ണിമത്തം പിടിച്ച് ന നമ്മള് ഒന്ന് നഷ്ടപ്പെട്ടു പോയി കണ്ടില്ലായിര്ന്ന് നമ്മള് പെട്ടെന്ന് എത്ര വിളാണെന്ന് നമ്മക്കറീല്ലായിര്ന്നു
തണ്ണിമത്തനൊക്കെ ഈ ഒണക്ക് സമയത്തല്ലേ ഇപ്പം മഴ ആയോണ്ടായിരിക്കും നശി
ആഹ് നശിച്ചു പോണ പക്ഷെ നീ കെടക്ക്ന്ന് പിക്കാൻ കെടക്ക്ന്ന് തണ്ണിമത്തൻ അനിപ്പോ ഒടനെ പിക്കും നമ്മള് പിന്നെ വാഴ കൃഷികളൊക്കെ ഒണ്ട് വാഴ കൃഷികളൊക്കെ നമ്മള് കൊലയൊക്കെ കൊട്ക്കും കൊട്ക്കൊക്കെ ചീയ്യും വലിയ കൊലയൊക്കെ വീഴുബം നമ്മള്
നിങ്ങള് നട്ന്നത്
നമ്മള് വെള്ളക്കപ്പയുണ്ടായിര്ന്ന്. ഏത്തപ്പഴം, ഏത്ത ഞാ
ഏത്തക്കൊല അതൊക്കെ വലി വല്ല്യേ കൊലയാണോ കിട്ടിയത്
വല്ല്യേ കൊലയാണ് പിന്നെ ചേമ്പ്, ചേനക്കെ അങ്ങനക്കെ നടും കെഴങ്ങ് തടിവർ കൃഷ്യാളക്കെ ചെയ്യും ആക്കാര് അതൊക്കെ നമ്മള് ഇല്ല അത് നമ്മള് വീട്ടാ ആവശ് ത്തിനൊള്ളത് പുറത്തങ്ങനെ കൊട്ക്കല്ല നമ്മളാ ബന്ധുക്കളും നമ്മൾ നമ്മളൊക്കെ ഉപയോഗിക്കും ഉപയോഗിക്കുന്നത് കൊല നമ്മൾക്ക് വലുതു ഒണ്ടെങ്കി തോനെണ്ടെങ്കി കൊട്ക്കും
ആഹ് പക്ഷെ കൃഷി ചെയ്യ്ന്നതാണ് നല്ലത് നമുക്ക് വിഷാംശ ഇല്ലാത്ത ആഹാരങ്ങള് കഴിക്കാൻ പറ്റും
നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി ഒക്കെ ചെയ്യുന്നത് കൃഷി നോക്ക്ന്നതും ഈ ആട്ടിനെ വളർ ത്തുന്നതും വീട്ട് ജോലി ചെയ്യുന്നതൊക്കെ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് എനിക്ക്നെ സമയം വ ർതെ ഇരിക്കേണ്ടി വരൂല്ല നമ്മൾ ടെൻഷനൊക്കെ അതോണ്ടെക്കെ അതിലൊക്കെയങ്ങു പോകും മ് ആട്ടിനെ ഇവിടെ ഭയങ്കര ഇഷ്ട്ടാണെനിക്ക്
ആഹ് ആട് കൃഷി താല്പര്യണ്ടല്ലേ
ആഹ് ഭയങ്കര ഇഷ്ട്ടാണെനിക്ക് പക്ഷെ അത് നമ്മക്ക് ഒര്പാട് ബുദ്ധിമുട്ടായി തോന്നൂല്ല
ആഹ് പച്ചക്കറി കൃഷീന്ന് ഒര് പാട് വെളവ് കിട്ട്യാര്ന്നോ
നലവ കിട്ട് നമ്മക്ക് ഇന്നലേം രണ്ട് മൂന്നെണ്ണം പറിച്ച് ഞാൻ തോരം വെച്ച്
ആഹ് ആഹ് ആഹ് പൊറത്ത് വിൽക്കത്തില്ല നമ്മള് വീട്ടിലാ വശ്യത്തേക്കൊള്ള കിട്ട്വാല്ലേ
പൊറത്തൊന്നും വിക്കൂല്ല നമ്മക്ക് ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടും കോവക്കയൊണ്ട് പിന്നാ പടവ പടവലങ്ങ അല്ലാത്ത വേറോരെണ്ണം ഒണ്ടല്ലോ പച്ചക്കറി കൊറേക്കെ ഒണ്ട്
ആഹ് പടവലങ്ങ, വെള്ളരിക്കാ, മത്തങ്ങ ഒന്നും കിട്ടത്തില്ല
ആഹ് വെള്ളരിക്ക്യാ ഒണ്ട് പിന്നെ മത് ത്തങ്ങ ല്ല മത്തങ്ങനെ പോലത്തെ വേറൊരെണ്ണമൊക്കെ ഒണ്ട് മ
ഏത് കഴ്ത്തെങ്കയാണോ കഴ്ത്തെങ്കയാണോ?
പഴ പടവലങ്ങ പട അത് പേരാണ് മറന്നുപോയി പ കൃഷിടെതാണ് പിന്നെ അതുകൊണ്ടൊക്കെ നമ്മളങ്ങനെയെക്കെ തക്കാളി അങ്ങനെയൊക്കെ നമ്മളൊള്ള അങ്ങനെയൊക്കെ നമ്മള് ഇഷ്ട്ടവാണത് നോക്ക
പക്ഷെ തക്കാളിക്കൊക്കെ ഇപ്പം വെ വെല കൂടുതലാണ് അപ്പ നമ്മടെ വീട്ടില് കൃഷി ചെയ്യുവാണെങ്കിൽ നമക്ക് വിഷാംശം ഇല്ലാത്തത് വല്ല്യ പൈസ കൊട്ക്കാണ്ട് നമ്മക്കെന്നെ ഉപയോഗിക്കാം
ശമില്ലാത് ത്ത ഭക്ഷണം നമ്മക്ക് കൃഷികൾ ചെയ്യാൻ നമ്മക്കിഷ്ട്ടമാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യാറ് ചെയ്യലൊണ്ട് നമ്മക്ക് ആവശ്യത്തിനൊക്കെ ഓടിപ്പോയി നമ്മക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ട് വാങ്ങാനുള്ള ബുദ്ധിമുട്ട് അം ആണെങ്കില് നമ്മൾ പോയി കൃഷിന്ന് പോയി ചെയ്യാല്ലേ
ആഹ് ഉം ഉം ഉം നമ്മക്കീ ആട്ടിന്റെ വളമൊക്കെ എട്ത്തിട്ട് കൊട്ക്കാ നമ്മക്ക് ക്ക് ലാഭവാണ് നമ്മക്ക് വളം വേറെ മേടിക്കണ്ടല്ലോ
വളങ്ങളൊക്ക ഇഷ്ട്ടം പോലെ ഒള്ളതുകൊണ്ട് നമ്മക്കത് നോക്കി നടത്താൻ ഇഷ്ട്ടാ സമ ഇഷ്ട്ടമാണ് ഈ മഴയായതുകൊണ്ട് ഇപ്പോ ഇത്തിരിയൊക്കെ ബുദ്ധിമുട്ടാണ് എന്നാലും ഒ
ഒ ഒണക്ക് സമയത്താണെന്ന് തോനുന്നു പച്ചക്കറി നല്ലവണ്ണം കായ്ക്കുന്നെ പക്ഷെ നമ്മള് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നാലും വെയിലാണ് കൂടുതലും
പഴമണക്ക സമയത്ത് രണ്ടുമൂന്ന് പ്രാവശ്യക്കെ വെള്ളം ഒഴിക്കണം പക്ഷെ നല്ലപോലെയൊക്കെ നോക്കണം. നോക്കി വന്നാല് നമ്മക്ക് നല്ലതാണ് നമ്മക്ക് ഒരു
അതഴവി പോവെന്ന് തോനുന്നു അതിന്റെ
ആഹ് അഴുകിപ്പോയി ഇവിടെ നമ്മക്ക് നമുക്ക് എത്രയെണ്ണോ അഴുകിപ്പോയി. പടവലൊക്കെ എത്രയോണ്ണം അഴുകിപ്പോയി. പിന്നെ ചേമ്പ് നന എഴങ്ങ്ന്നേനാ ചെ പിന്നെ വേറെ കെഴങ്ങൊക്കെ ഒണ്ടല്ലേ അതൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മള്
ആഹ് മധുരക്കിഴങ്ങൊക്കെ ഒണ്ടായിരുന്നോ?
ആഹ് മധുരക്കിഴങ്ങൊണ്ട് പിന്നെ കാച്ചില് അങ്ങനത്തെയൊക്കെ കെഴങ്ങ് വർഗങ്ങളക് ക്കെയൊണ്ട് കറിവേപ്പല മാങ്ങ മാങ്ങയി മുരിങ്ങക്കാ മുരിങ്ങക്കയൊണ്ട് മാങ്ങ മാങ്ങയും ഒണ്ട്. പിന്നെ ചക്കയൊണ്ട്.
ഒണ്ടാ തെങ്ങും കൃഷിയൊക്കെ?
ക്ക് ഓഹ് തെങ്ങ് കൃഷി കൊണ്ട് നമക്കാവാശ്യ
ആഹ് തേങ്ങയൊക്കെ പൊറത്ത് കൊടുക്കോങ്ങള്?
നമക്ക് പൊറത്ത് കൊടുക്കാൻ നമ്മൾ ഉപയോഗത്തിനൊക്കെ എണ്ണയാട്ടൊക്കെ ചെയ്യും പൊറത്ത് കൊടുക്കാൻ ഒന്നും അത് ഇല്ലാ നമ ഉപയോഗത്തിന് ഒണ്ടെങ്കി കൊടുക്കും ഇല്ലെങ്കി നമ്മക്ക് ഇപ്പ പൊതുവേ കൊറവാണല്ലേ.
ആഹ് ഇപ്പം പൊതുവിലും തെങ്ങ് കൃഷി ചെയ്യുന്നവർക്ക് ആഹ് നല്ല ലാഭവാണ് കാരണം തെങ്ങ് തേങ്ങക്ക് നല്ല വെലയുണ്ട് തേങ്ങക്ക് ചെരട്ടക്ക് വരെ ആള്
ഓഹ് ചെരട്ടയൊക്കെ ഇപ്പ നമ്മള് ഒണ്ടായിരുന്നത് കൊടുത്ത് മുമ്പ് അവിടെ ഇവിടെ കെട കിട്ടുന്ന ചെരട്ടകളൊക്കെ ഇപ്പോ നമ്മള് നുള്ളിപ്പറിക്കിയൊക്കെ പോയി ചെരട്ടക്ക് വെല ആയത്കൊണ്ട് നമ്മള് കൊടുത്ത്.
അതാണ് പണ്ടൊക്കെയാണെങ്കി തീയെരിയും ഇപ്പ എല്ലാരും ഗ്യാസിനും വെല കൂടി
നമ്മള് തീയെരിക്കുന്ന അല്ല നമ്മള് ഗ്യാസിലൊക്കെയാണ് ഉപയോഗിക്കുന്നെ. പിന്നെ ഈ ആട്ടിന് കഞ്ഞിയൊ അവര് ആ നമുക്ക് പുറത്ത് വെക്കും
ആടിന്റെ ഫുഡ് മാത്രം വെ
ഉം വേറവിൽ വെറവിൽ പിന്നെ ഈ ആദ്യത്തെ കഞ്ഞി വരെ ഞാൻ ഗ്യാസിൽ വെച്ച് ട്ടുണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. വൈയ്യായ്ക വൈയ്യായ്ക വരുമ്പോഴക്കെ അപ്പം അങ്ങനെ ഇട്ടത് അത്രയും ഇഷ് ട്ടമാണ് എനിക്ക് അവറ്റങ്ങളൊക്കെ നോക്കുന്നതിന് എനിക്കതിൽ വിഷമൊന്നുമില്ല ഗ്യാസിൽ വെച്ച് കൊടുക്കുന്നതായിട്ടായാലും. നോക്കുന്നതിനൊന്നും എനിക്കൊരു ഇഷ്ടക്കേടായിട്ടില്ല അത് സന്തോഷമാണ്.
ആട് കൃഷി നല്ലതാ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുക്ക് മടുപ്പ് തേന്നത്തി
മടുപ്പ് തോന്നൂല്ല നമുക്ക് നമ്മളുടെ കൂടെ എപ്പോഴും സംസാരിക്കാനാളുള്ള കണക്ക് തോന്നും. പിന്നെ അവത്തുങ്ങൾ വിളിക്കുമ്പോയ ക്കെ ഓടി ഓടി നമ്മളുടെ മുമ്പിലേക്കെ വരി കുപ്പിപ്പാലൊക്കെ കൊടുക്കയിരുന്നു പ്രസവിച്ച സമയത്ത ക്കെ ആട്ടിന് പാലില്ലാ തൊണ്ട് നമ്മൾ കുപ്പിപ്പാലൊക്കെ വാങ്ങിച്ച് രണ്ട് ലിറ്ററ് പാലൊക്കെ വാങ്ങിച്ച് കൊടുക്കും. അപ്പൊ അത് മൂന്ന് നാല് മാ ക്കം നാല് മൂന്ന് നാല് മാസം വരെ കുടുംബം എത്ര രൂപയാകെന്ന അറിയാം അത് നമുക്ക് വിഷമോ ഇല്ല കെച്ചുങ്ങൾ നല്ല നല്ല പോലെ വരണ്ടേ.
ആഹ് ആഹ്
പ്പഴത്തേക്കും പ്രസവി